ആഹ്ഫുട്ടക്കെ കഴിച്ച്.
ആഹ് ഞാനും നേർ ത്തേയ് ഞാൻ പറഞ്ഞിലെ ആ ആരും ഇല്ല്യന്ന് അപ്പൊ പിന്നെ ഞാനും മക്കളും മാത്രേള്ളൂ പ്പൊ ആഹ് ഫുഡ് കഴിച്ചു ആഹ് അതിന് ശേഷ് ഷം ഒരു വെയില് വന്നു അപ്പൊ ഡ്രസ്സോളൊക്കെ ഒന്ന് പൊറത്തിട്ട് അപ്പൊ പി വീണ്ടും മഴ വന്ന് അത് വീണ്ടും എട്ത്തിട്ട് അങ്ങനെ മെഷീനിൽ ഒന്നിട്ട് ഡ്രൈ ആക്കിട്ട് ഉള്ളിൽ തന്നെ എടുത്തിടും ഇപ്പൊ അതാ വീണ്ടും മഴക്കാറ് വര്ണ്ട്
ആഹ് ഇവിടെഅതന്നെ എടക്ക് വെയിലറിക്ക്ന്ന്ണ്ട് ഇപ്പ വെയില
അത് ശെരി ഇപ്പ ഇവിടെ മഴ വരണ് ണ്ട്ട്ട ഇപ്പ ഇവിടെ മഴക്കാറാണ് ഉം നല്ലൊരു വെയില് വന്ന്
ആഹ് അപ്പമുതൽ ആ ഇവിടിയങ്ങത്തന്നെ ഇപ്പൊ നല്ല വെയില പഷേ ഞാ ഡ്രസ്സ് ഒന്നും പൊർത്തെകിടില്ല. തിപ്പ വേം മഴ വെരും
അതെ അതെ ഉം ഉം ഉം പിന്നെന്താ മക്കളൊക്കെ എന്തേ
മക്കള് കളിക്ക്ന്ന്
ആഹ് ഇപ്പൊ വീട്ടിനുള്ളിൽ തന്നെ ഇണ്ടാവല്ലോ അത നമുക്ക് തതിരഞഞ്ഞ നടക്കണ്ടാ
ആ ആഹ് എവിടെയും പോവില്ല
പോയില്ല ഉം ഉം
പിന്നേ
പിന്നെ വൈകുന്നേരം എങ്ങന ഇനി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവോ ആഹ് പിന്നെ മക്കൾക്ക് ആഹ് ആഹ്
പപ്പ്സ് ഇണ്ടാക്കുവാന്ന് ഇങ്ങനെ പറയുന്നേ
അത് ശെരി ആ ഉണ്ടാക്കാൻ അറിയോ?
അത് മറ്റേ സമൂസാനെ ഷീറ്റില്ലേ? അത് ശെരി അ ആ ഇത് മടക്കീറ്റ് ഉള്ളിം തക്കാളിം വാട്ടിറ്റ് മുട്ട പുയ്ങ്ങിറ്റ് അയില് വെച്ച്
വെച്ചിട്ട് ആ ഫോൾഡ് ചെയ്യൂല്ലേ
ആതന്നെ
ആഹ് മക്കൾക്ക് ഇങ്ങനെ കയിക്കാനും മക്കൾ കയ്ക്ക്ണ മക്കളൊക്കെ അമക്ക് നല്ല ഇൻട്രസ് ഇണ്ടാക്കാനൊക്കെ
ആഹ് ഇന്റെ മക്കൾ അങ്ങനെയ
ഉം പക്ഷെ മക്കക്ക് ചെലത് പറ്റൂല നമ്മള് നല്ല ഹെൽത്തിന് നല്ല കാര്യങ്ങള് പ്പൊ അമൃതം, രാഗി അങ്ങൻത്തെ ഉണ്ടെങ്കില് അവൾക്കത് പറ്റൂല അതൊക്കെയാന്ന എപ്പളും ഹെൽ പിന്നെ നല്ലത് അതൊന്നും അവർക്ക് ഇഷ്ടല്ല. നം ഉം നമ്മള അംഗനവാടിന്ന് ഇട്ടുവല്ലോ ഒര് അമൃതപ്പൊടി പറഞ്ഞ്ട്ട് ചെറിയേ കുട്ടികൾക്ക്ള്ളേ ആഹ് ചെറിയെ കുട്ടിണ്ട്ല്ലേ ഇവ്ടെ ഇന്റെ ബ്രദർന്റെ കുട്ടിക്ക് കിട്ടുന്ന്ണ്ട് ഇന്ന്ട്ട് അവൾക്ക് ഇഷ്ടാണ് ട്ടോ നമ്മരു പതിനൊന്ന് മണിയൊ ക്കാവുമ്പോ അത് കുർക്കീറ്റ് കൊട്ക്കുമ്പോ ചെലപ്പൊ ഞങ്ങള് എക്സ്ട്രാ ഇട്ക്കും ഞങ്ങക്ക് ഓരോ ക്ലാസ് ഇട്ക്കാൻ വേണ്ടീറ്റെയ് പക്ഷെ ഇപ്പത്തെ പൊടി നല്ല ടേസ്റ്റ് ആട്ടാ കൊർച്ച് മുന്നത്തെ പൊടി നമുക്കക്കൊന്നിനും പറ്റൂല മക്കളാർ കഴിച്ച ബാക്കി പോലും കഴിക്കാള്ള അമക് ടേസ്റ്റ് തോന്നൂലേര്ന്നു. ക്ഷേ ഇപ്പത്ത നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് മ എ നല്ല രസാണ് അത് കഴിക്കാൻ തന്നെ നല്ലതാണത്
ആ അതിന് തേങ്ങ ചേരണ്ടീട്ടില്ലേ വർത്തിട്ട് വെച്ചാല് അമ്മക്ക് ഉണ്ട വാക്കി വെച്ചാല്
ആഹ് ആഹ് ആഹ് അങ്ങനെ ചെയ്യാറ്ണ്ട് ആ ശർക്കര ഉരുക്കി ഒഴിച്ച്ട്ട്
ആ ആഹ്
കടലല്യേ നമ്മളെ എന്താണ് നെലക്കടലന്നൊക്കെ പറയിലെ അതും ജസ് അതും വർത്ത് പൊടിച്ച്ട്ട് ഇതില് ചേർത്ത്ട്ടാ നല്ല ടേസ്റ്റ് ആണ് അ നല്ല ശർക്കര കൊഴിച്ചുരുട്ടീട്ട് രാഗിയിലും അങ്ങനെ ചെയ്യും നമ്മളെ എന്താണ് രാഗിപ്പൊടിലും ഈ തേങ്ങാ പറയുന്ന പോലത്തെ കടല അതൊക്കെ ഇട്ടിട്ട് ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് ഇങ്ങന പിടിയായല് ആക്കിയാല്
അ നല്ല ടേസ്റ്റ് ആണ് ട്ടാ ഉം ഉം
നല്ല രസാ പിന്നെ ങ്ങ കർക്കിടക ആ കർക്കിടകക്കാകെ മരുന്നൊക്കേ തിന്നോ
അങ്ങനത്തെ ഇതൊന്നും ഇവിടെ ഇല്ല്യാട്ടാ
ഇല്ലലേ
അങ്ങനെല്യാ എന്താണ് ഇനി പദവാ നമുക്ക് വ ആഹ് ഇങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മള് ഉലുവാ ഉലുവല്ല്യേ അതേറ്റ് നമ്മൾ ഇണ്ടാക്കൂലേ ഇങ്ങനെ ശർക്കരൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാല് ഇട്ടിട്ട് അത് ഇഷ്ട അത് കയ്ക്കും അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യണംന്നാണ് കർക്കിടകമാസത്തില് ഹെൽത്തിന് നല്ലതാണ് ഉം ആഹ് ഇവടെ ഉലുവണ്ടാക്കുവോ അപ്പൊ പിന്നെ എല്ലാർക്കും ഇഷ്ടാണ് ഏ കയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഉലുവന്റെ കാര്യട്ടാ
ആഹ് ആഹ്
പിന്നെ ആഹ് മരുന്നും കൊറച്ച് റിസ്ക് കാണത് ണ്ടാക്കാനൊക്കെ
ണ്ടാക്ക്
അതേപോലെ എന്താ പ്രസവിച്ച സമയത്ത് നമ്മളെ കേരറ്റും പച്ചമഞ്ഞൾല്ലേ പച്ചമഞ്ഞളും കൂടി ഇങ്ങനെ തേങ്ങാപ്പാല് കുറെ മരുന്നുകളൊക്കെ ചേർത്തിട്ട് നമ്മളങ്ങനെ ഇണ്ടാക്കും ലേഹ്യം പോലെ ണ്ടാക്കിട്ട് ഒരു മരുന്നാണത് അത് എനിക്ക് എന്റെ ഫസ്റ്റ് പ്രസവം എന്താണ് പ്രസ് പ്രസവിച്ച് കിടക്കുന്നസമയത്ത് വിടെ നിക്കുന്ന ഹോം നെയ്സ് അവര്ണ്ടാക്കി തന്നതെയ്ന് വല്യ ടെസ്റ്റ് ന്നും‌ ന്നും ഉണ്ടവൂല അങ്ങനെ പച്ചമഞ്ഞന്റെ ആ ഒരു പച്ചടേസ്റ്റും കേര പിന്നേ ആ ഒരു ടേസ്റ്റും പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഞാന്ഞാന് മൂന്ന് പ്രസവത്തിന് ഇത് കഴിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് പറഞ്ഞ്ണ്ടാക്കിപിച്ചു ഞാന് ഉം എനിക്കത് വേണംന്ന് പറിഞ്ഞിട്ട്
ആഹ് എന്ന പ്രസവത്തിന് എന്നുമ്മ വെള്ളുള്ളിയും മ റ്റ ചെറിയുള്ളിയൊക്കെൂട്ടിട്ട് ഒരു ലേഹ ഉണ്ടാക്കി
ആഹ് അത്ണ്ടാക്കാറുണ്ട് ഇവടെ ഈത്ത പഴ ഈത്തപ്പഴ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല ചെറിയുള്ളിയും ഈത്തപ്പഴം കൂടി ഉണ്ടാക്കും കാരണം അതും വല്ല്യ കുഴപ്പില്ല ന്നാലും ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും വെയർപ്പ് വരെ സ്മെല്ലാ ചിത് രസാട്ടാ ഈ ക്യാരറ്റും പിന്നെ ഈ ക നല്ല കളറാണ് കാരണം മഞ്ഞളിന്റെ കളറും കേര പക്ഷെ നമ്മള സ്കിന്ന ബ്രൈയിറ്റാവും കാരണ ഉള്ളിക്ക് കഴിക്കുന്നല്ലേ
പിന്നെ നമുക്ക് മഞ്ഞള് ഇത്രയും നല്ലതാണ് ക്യാൻസറിന്റെ എന്താണ് സ്റ്റെമ്മിന്റെ ആ സെെസ് പോലും നശിക്കുന്ന പറയാ അപ്പൊ ഞാൻ മൂന്നാളക്കൊണ്ട് ഉണ്ടാക്കി വല്ല്യ രസൊന്നും ഉണ്ടാവൂല ന്നാലും ആഹ് നല്ലതല്ലേ അങ്ങനെ കയിക്കാന്ന് മാത്രം
ആഹ്
പിന്നെ ആഹ് ന്റെ ബ്രദറിന്റെ മോളുണ്ട് രണ്ടര വയസ്സ്
ആഹ് പിന്നെന്താ
പിന്നെതങ്ങനൊക്കെ പോണ് ഞങ്ങള് പറയും മക്കളില്ലാത്ത വീട് എന്തിനാ വ ഈ ചെറുതുവിടന്ന് പോയാ ങ്ങക്ക് ഭയങ്കര ബോറടിയാണ്
പിന്നെ എന്റെ മോളോ അവര് സംസാരിക്കുന്ന കേക്കാൻ തന്നെ നല്ല രസ
നല്ല രസാന ഭയങ്കര സം സാരാണ് കുറച്ച് പാവകു പാവ കുട്ടികൾണ്ട് അപ്പൊ അതിനിട്ട് ഒര്ക്കലും ഫുഡ് കൊടുക്കലും നമ്മളത് തൊടാനൊന്നും പാടില്ല. ചിലപ്പോ നമ്മള കയ്യിൽ ജെസ്റ്റാന്ന് വീഴ ചെയ്തിട്ടുെങ്കില് പിന്നെ എന്റെ കുട്ടീനെ കാട്ടിലെ ഇന്റെ കുട്ടീനേ അ ചോദിക്കും പ്പൊ കല്യാത്തിന് പോയതുകൊണ്ട് ഇടെ ആകെ സൈലന്റണ് സൈലന്റ്ന്ന് വെച്ചൽ വീടിന്റെ ഒരു ഭാഗം തന്നെ പോയ പോലെ ആയി ഉം ഹ് ഹ് ഹ് പിന്നെന്താ
നല്ല എന്റെ മോളകത്തെ നല്ല രസ കേക്കാന്. ആഹ് ഓളെതറവാട്ട് പറഞ്ഞയച്ച് ഞാന് ഹോ അവിടെ മക്കളുണ്ട് കളിക്കാന്
ആഹ് അവര് കിട്ടുന്ന ആകെ കിട്ടുന്ന രണ്ടു ദിവസംല്ലേ
ആഹ് ആഹ് ഇവിടെയാവുമ്പോ ഫോണിന് ഇങ്ങനെ കളിച്ച് കുത്തി ഇരിക്കും
ആഹ് അങ്ങനെങ്കിലും മക്കള് പോകുന്നുണ്ടല്ലോ പൊറത്ത് ഇവിടെ പോകൂല പൊറത്ത് പിന്നെ അവടെ ഉള്ളിൽ തന്നെ ഇരിക്കപ്പ ഞാന് കൊറ - അർജന്റ് ആണ് ഫോണ് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്. അപ്പോ ഇവിടെ കറന്റ് പോയാൽ പിന്നെ വൈഫൈ. കിട്ടൂല അപ്പൊ ചാർജ് തീരണ്ട് ഞാൻ വേഗം കൊടുന്ന് ചാർജിന് ഇട്ടത് ഇപ്പോ ആഹ് ഒരു മുപ്പത് ശതമാനമായി ഞാൻ ആ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതാക്കച്ട്ട ഞാൻ പറഞ്ഞോന്ന അറില്ല ഞാൻ റീസല്ലിങ്ങക്കെ ചെയ്യ്ണ്ട്. അപ്പ പിന്നെ എനിക്ക് എപ്പോഴും ഫോണ് യൂസ് ചെയ്യണം.
ആഹ് ചെയും അങ്ങനെ ആളെ കിട്ടുന്നുണ്ടോ?
ആഹ് ഉണ്ട് ഞാൻ മൂന്ന വർഷത്തോളായില്ലേ അപ്പൊ എനിക്ക് അത്യാവശ്യം ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ട്. ചില നേരത്തെ നമുക്കൊരു വർഷ ആവും കാരണം തെര - തിരഞ്ഞെടുത്ത കൊടുക്കണം. ഏത് ഗ്രൂപ്പ നിന്നാണ് എങ്ങനെയൊക്കെ പക്ഷെ കൊയപ്പല്ലട്ട ഇനി ഇപ്പോ രണ്ട് ഡ്രസ്സ് വരാണ്ട് പ്രീ ബുക്ക് ഇന്ന് ഇട്ടഡ്രസ്സാണ് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കാ എപ്പഴും ഫോണ് യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോഴും ചാർജ് ആക്കി വെക്കും പിന്നെ ഇപ്പോ ഫുട്ബോളിന്റെക്കെ ടൈമല്ലെ അപ്പ ഇന്നലെ കൊറച്ചു നേരം കളിയൊക്കെ കണ്ടു മോർണിങ്ങില് പ്പ അങ്ങനെയൊക്ക ആയിട്ട്
ആഹ്
പിന്നെന്താ ഉച്ചക്ക് ഉറങ്ങോ?
ആഹ കൊറച്ച് നേരം ഉറങ്ങും.
ആഹ് എനിക്കൊരു കൊറച്ച് നേരംന്ന് ഒറങ്ങ അ ആഹ് പിന്ന കൂടുതലൊറങ്ങിയ രാത്രി ഒറക്കിട്ടൂല്ലേ അങ്ങനെ ഒര്പ്രശ്ന
ആഹ് ആഹ് ആഹ് ഇല്ല എന്തോ പോയല്ലേ ഉച്ചക്ക് ശേശം ഉറങ്ങിട്ടില്ലെങ്കില്
ചെലോര് ആഹ് എന്തോ പോലെന്ന വെച്ചാ ഞങ്ങ ഇറങ്ങി തൂങ്ങു ഫോണക്കെ വീഴും ചിലപ്പോ ചുണ്ടിനൊക്കെവും വീഴല് ചുണ്ടൊക്കെ പോട്ട് ഇങ്ങനെൊക്കെ ഇടന്ന് ഫോണ് പെട്ടെന്ന് ഉർക്ക വരും. അപ്പൊ അത് കുറച്ചു നേരം എണീക്കണം. കൂടുതൽ ഉറങ്ങിയാല് രാത്രി കയിഞ്ഞ് കഥ ഉം കിട്ടൂല ഞാന് പേടിയാണ് പകല് കൂടുതൽ നേരം ഉറങ്ങന്നത് എണീറ്റാല് ഒരു തരം ന്താ കയ പോലെ തോന്നും ചെയ്യും
ആ ഹഹ ആ എന്റെ മോള് പകല് നല്ലണം ഉങ്ങിയ പിന്നെ രാത്രി ഇങ്ങനെ
ആ അവര് പ്രായത്തിന്റെറതണത്. കുറച്ച അങ്ങനെ റെഡിവും ഇവിടെ അങ്ങനത്തന്ന ബ്രാദറിന്റെ മോൾ അവർക്ക് ഒരു ടൈമുണ്ട് ഇപ്പോ കല്യാണ ഇന്ന് ഉറങ്ങിട്ടാവും വരാ ആഹ് ടൈം തെറ്റിയാല് രാത്രി ഭയങ്കര വാശിയാവും അതാണ് അവർക്ക് ആഹ് തൊട്ട നും പിടിച്ചെനും ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് മിഠായി അങ്ങനെയൊക്കെ ഉണ്ട് മിഠായി എപ് എപ്പോഴും മുട്ടായി വേണം അത് അവള് വിചാരിക്കുന്ന മുട്ടായി വേണം ഇങ്ങനെ പറ മൂന്നെണ്ണം വേണം, മൂന്നെണ്ണം വേണം, ന്നാ പറയാം. മൂന്ന് എത്രണ് അറിഞ്ഞിട്ടൊന്നല്ല. കൊറേ വേണംന്നുള്ളർത്ഥ ഇപ്പാണത് കുറച്ച് പ്പം വായിറ്റിന് പ്പം ഇന്നലെ വയറു വേദനന്നൊക്കെ പറഞ്ഞിട്ടണ്ടായിരുന്നു പിന്നെ അങ്ങനെ മാറി അയ മോദകത്തിന്റെ വെള്ളക്കെ തെളപ്പിച്ചെടുത്തിട്ട് അങ്ങ് ങ്ങനെ മാറി. എടക്കൊരു വയറുവേദനാണ്. എനക്ക് തോന്നണ് കൃമിന്റെ ശല്യന്തെങ്കിലും ണ്ടായിട്ടാണ്. എടക്കങ്ങനെ ക്രിമിന്റെ ആ ഒരു ശല്യം ഉണ്ടാവാറുണ്ട്. മിഠായി തിന്നാ ഉണ്ടാവൂത്രേ.
ആഹ് മിട്ടായിന്നെല്ലേപ്പോ തിന്നതെല്ലാരും
ഉം അപ്പോ ങ്ങള് ഇതായിട്ട്ങ്ങനെ പോണ്. പിന്ന ഫുഡ് ഒന്നും രാത്രിന്നല ഒന്നും കഴിച്ചി ചെലത് അപ്പ ദഹിക്കാത്ത എന്തെങ്കിലും ഉണ്ടാവേയ് വയറ്റിലേയ്. ആഹ് ആഹ് പിന്നാ അങ്ങനെക്കായ്ട്ട് ഐസ്ക്രീമ് ഒക്കെ ആഹ് ഇണ്ട് ഇന്നലെ പിന്നെ ഓ സ്പെഷ്യല് ഫ്രൈഡായതോണ്ട് ചിക്കനും വാങ്ങീട്ട് ബീഫും വാങ്ങീന്ന് അപ്പോ പിന്നെ അവൾക്ക് ചിക്കന് വയങ്കര ഇഷ്ടാണ്. ബീഫിനേക്കാളിഷ്ടാണ്. ഉം
ആഹ് അപ്പോ ദഹിക്കൂല.
ദഹിക്കൂല. ആഹ് ആഹ് പിന്നെ ന്റെ മോൾക്ക് ഇഷ്ടല്ല ചി ക്കത് ഇഷ്ടല്ല. അവള് ആഹ് പിന്ന പത്ത് പന്ത്രണ്ട് വയസ്സായിട്ടാ. ഇപ്പോ അവക്ക് ഇഷ്ടല്ല. അപ്പ അങ്ങനെ ഉണ്ടാക്കിയേത്. അതോണ്ടായിരിക്കുംന്നലെ ഒരു ഫുഡ് ഒക്കെ കയ്ക്കാത്ത പ്രശ്നോക്കെണ്ടായിന്ന് രാത്രി
ആഹ് ആഹ് പിന്നെ പിന്നെന്താ ഇങ്ങനേ പോന്ന്
ഉം ഉം ഉം പിന്നെന്താ? ഹോബിസെന്താ? ക്കേണ് ഇങ്ങനെ ചെടിയൊക്കേണ്ടോ ചെടിയൊക്കേണ്ടാക്കോ?
ആഹ് ചെടി ഇഷ്ട ചെടിണ്ടാക്കും ഇപ്പോ മഴായോണ്ട് അങ്ങനെ പൊറത്തെറങ്ങുന്നില്ല
ആഹ് അഹ് ഇബടീണ്ട് കൊറേ ചെടിയൊക്കെ പക്ഷേ എന്താണ് പിന്നെങ്ങനെട ടൊക്കെ നന്നായിട്ട് കെയറിയ്യണല്ലോ. മണല് മണ്ണ് മാറ്റി കൊടുക്കാ അപ്പ ഒരു പ്രാന്തുടിക്കും ഇള്ള ചെടി അങ്ങനെ കൊണ്ടട്ക്ക്ണ്ട് ഇപ്പൊ കൊറെ ചെമ്പരത്തി കൊമ്പ് ല്ലേ പല പലെ കളറ് ചെമ്പരത്തിന്റെ കൊമ്പ് കാണുമ്പോ കൊടുന്നിട്ട് മതിലിന്റവിടെ ഇങ്ങനെ കുത്തി വെക്കും. അത് ഭയങ്കര ഇഷ്ടാണ് ചെമ്പര ത്തി മുല്ല ചെമ്പ മറ്റേ ചെമ്പ സാദാ ചെമ്പരത്തില്ലേ അത് നിക്ക് വയ് ക്ക് ഭയങ്കര ഇഷ്ടാണ്. ആഹ് അങ്ങനെക്കായിട്ട് ങ്ങനെ കൊടുന്നു മതിലന്റെവ്ടെ വെക്കും പച്ചക്കറി പിന്നെ പറയണ്ട. ഇന്ന് അധികം ഇണ്ടാവൂല. ഉം. ഉം ആഹ് ശരി ശരിന്നാ പിന്നെ വിളിക്കാ
ആഹ് ആഹ് ആഹ്